ഹലോ.
കേൾക്കുന്നുണ്ടോ
ആഹ് കേക്ക്ന്ന്ണ്ട്.
ആഹ് പറഞ്ഞോളൂ എന്തൊക്കെയാണ് വിശേഷങ്ങള്?
ശേഷം മയല്ലയൻണ്ടാ.
ല്ലാ ഇന്ന് മഴ പെയ്തിട്ടേ ഇല്ല ഇന്ന് നല്ല വെയില ചൂടാണ് ഇപ
ആഹ് ഇവിടെ രണ്ടൂന്ന് ദിസായി രണ്ടല്ല മൂന്നാല്സ്
ആഹ് ഇവിടെയങ്ങത്തന്നെയാണ് പഷേ ഇന്നലെ ഇന്നലല്ലാ മിന്ന്നാന്ന് ഉച്ചക് ശേഷം നല്ലൊരു മഴ പെയ്തു. അല്ല ഗംഭീരമഴ കാറ്റും ഇടിവെട്ടും ഒക്കെ ആയിറ്റ്.
ആഹ്.
ഉം ഇന്ന് ഇന്ന്പ്പ്ഇന്നലെന്നും തീരെ മഴ പെയ്തിട്ടില്ല.
വീട്ടിലാരൊക്കെ ഇണ്ട്?
വീട്ടില് ഞാന് ഞങ്ങള് ഫാമിലി ഹസ്ബെന്റും മക്കളും. വേറാരുല്ല ഇൻക്ക് ന്നാല് പേര് അഹ്
ആഹ് ആഹ്.
രണ്ടാണും രണ്ട് പെണ്ണും.
ആഹ് ഒ
ആഹ് എന്താണ്
ഓഹ്
ഓഹ് വൈകുന്നേരത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പുറത്തെ കൂടെ ങ്ങനെ നടക്ക വീടിന്റെ ചുറ്റും മക്കളെക്കെ കൊണ്ട് വെയിലാവുമ്പോളല്ലേ കഴിയുള്ളൂ മഴയാകുമ്പോ പുറത്തിറങ്ങാൻ പറ്റൂല്ലല്ലോ അപ്പം മുറ്റത്തൊക്കെ നെറയെ ഇല്ല ഒരാള് ചെറുതൊള്ളു ബാക്കിയുള്ളവരൊക്കെ വലിയതായി പോയി, ഒരാളുണ്ട് ചെറുത് മൂന്ന് വയസ്സായിട്ടൊള്ളു അംഗനവാടി പോകും ഇപ്പം പോവാൻ തൊടങ്ങിയെ ഒള്ളു ഒരാഴ്ച്ച ആയിട്ട് ഒള്ളു അതിന്റെതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്
ആഹ്
ഏഹ് അ അവിടെങ്ങനെ മക്കളൊക്കെ ഉണ്ടോ ആയിനോ കല്യാണം കഴിഞ്ഞോ
ഓഹ് കല്യാണം കഴിഞ്ഞ് രണ്ട് കുട്ടികളുണ്ട് രണ്ട് മോളാണ് ഒരാള് പ്ലസ് ടു പഠിക്കുന്ന്‌ ഒരാള് നയൻതില് പഠിക്കാണ്
ആഹ് ആഹ് അവരൊക്കെ ഇന്നിപ്പോ ലീവ് ആവും ല്ലേ ശനിയും ഞായറും
അതേ ശനിയും ഞായറും ലീവാണ്
ഉം അടുത്ത്‌ തന്നെയാണോ സ്കൂളൊക്കെ
ആഹ് മൂത്തള് ഹോസ്റ്റലില് പിന്നെ വഫിയക്ക് നിന്ന് പഠിക്കുകയാണ്
ആഹ് അത് ശരി ആഹ് എവിട്
ആഹ് അത് കൊറച്ച് ലോങ് ആന്ന്
വളാഞ്ചേരിയാണോ
അല്ലല്ലാ കണ്ണൂര് ഭാഗം അങ്ങ് അങ്ങ്
ആഹ് അത് ശരി ആഹ് ആഹ് എത്ര വർഷമായി
ഇപ്പോ രണ്ടാം വർഷമാണ്
രണ്ട് വർഷമായിട്ടുള്ളൂ എട്ട് വർഷല്ലേ
ന അഞ്ച് വർഷമാണ് ഇതിപ്പോ മോള് രണ്ടാം വർഷം പ്ലസ് വണ്ണിന് പോയതാണ് നിങ്ങളെ മൊ മക്കളാരും പോന്നുണ്ടോ
ഇന്റെ ആങ്ങളേന്റെ രണ്ട് മക്കളുണ്ട് എപ്പൊ കഴിഞ്ഞു രണ്ടാളും കഴിഞ്ഞു
ആഹ്
പിന്നെ
ആഹ് ഈ വർഷം കഴിഞ്ഞതാ
ആഹ് രണ്ട് ഈ വർ ട്ടല്ല ഓല് ഒരാള് കഴിഞ്ഞിട്ട് രണ്ട് വർഷമായി കല്യാണം കഴിഞ്ഞു ഇപ്പോ ഒരാള് കഴിഞ്ഞ് കഴിഞ്ഞ വർഷം കഴിഞ്ഞു
ആഹ് അവൾക്ക് ഇപ്പം നല്ല ജോബൊക്കെ കിട്ടിയോ
ഇല്ല അപ്പൊ അപ്പഴേക്ക് കല്യാണം കഴിഞ്ഞു ഹും ഒരാൾക്ക് ഗർഭിണിയ ആയെന് ഇപ്പോ ജോബിനൊന്നും പിന്നെ ഒരാൾ പി ജി ക്ക് പഠി പഠിച്ചു രണ്ട് വർഷം ആദ്യം കഴിഞ്ഞാള് അവിടുന്ന് ഡിഗ്രി കഴി പിന്നല്ലേ വരുവുള്ളൂ
അതെ അതെ
പിന്നെ അവിടുന്ന് അവിടുത്തെ പീജി കഴിയും പിന്നെ നമ്മള് ഭൗതികായിട്ടുള്ളത് നമ്മള് വേറെ ചെയ്യണോല്ലോ
അതെ ആഹ്
ആഹ് അപ്പം അത് കഴിഞ്ഞു ഇപ്പം ഒന്ന് ഒന്ന് നോക്കാ ഇരിക്കേനു അപ്പൊ പിന്നെ കല്ല്യാണം കഴിഞ്ഞു അതു വേണംല്ലൊ അയ് എടേല് ആഹ് ഇപ്പോ ഗർഭിണിയാണ്
അവര് പഠിച്ചത് വളാഞ്ചേരിയാ
ആഹ് രണ്ടാരും രണ്ടാളും വളാഞ്ചേരിയാണ് അപ്പം ഉം പിന്നായിപ്പൊ വേ അനിയത്തിന്റെ മോളുണ്ട് ഇവിടെ കിഴ്‌ശ്ശേരി കൊണ്ടോട്ടി ഭാഗത്ത്
ആഹ് മറ്റേ തൃപ്പഞ്ചി അല്ലല്ലേ ആഹ് അവിടെ എന്റെ ഒരനിയത്തിയുണ്ട് ആഹ് എന്റൊരനിയത്തിയിണ്ടവിടെ ആഹ്
അവളുണ്ട് അവിടെ അവളിപ്പോം മൂന്നാം വർഷേ നാലാം വർഷോ ആണ് ആഹ് ഇപ്പൊ ഡിഗ്രി ഫസ്റ്റിയറാ മൂന്നാം വർഷം തോന്നുന്നു
തീ കഴിഞ്ഞ ഇപ്രാവശ്യം വ ഡിഗ്രി തേഡിയറ് കയിഞ്ഞ് എറങ്ങി പഷെ അവിടെന്തൊരു എക്സാമിന് പോയിട്ടുണ്ട്
ആഹ് അയ്ശെരി അനിയത്തിന്റെ മോളവിടെയാണ് ഉം കെറച്ചായി അപ്പം നല്ല നല്ല വിദ്യാഭ്യാസാണ്
അതെ അതെ ആഹ് മൊത്തത്തില് നല്ല വിദ്യാഭ്യാസ ഇപ്പൊ മോളിപ്പ അനിയത്തിപ്പൊ പിജിയും കൂടി ചെയ്യാണ് അവിട ഉം
ഞാനെന്റ മോളെ ആക്കണംന്ന് കരുതിയിരിക്കണ്ട് പ്പായിട്ടില്ല ഇസ്കൂൾ എത്തിട്ടുള്ളൂ എസൽസി കഴിയണല്ലോ എ എട്ടാ ക്ലാസ്സ് ചേർന്നെട്ടുള്ളു
എട്ടാം ഇപ്പൊ എട്ടാം ക്ലാസ്സിലേക്ക് എടുക്കത്തിണ്ടല്ലോ
ഫൗണ്ടേഷൻ കോഴ്സ് അയിന് നല്ല ഫീവാണം തോന്ന്ന്ന് അന്വേ ച്ച്‌രുന്നു നമ്മക്ക് താങ്ങൂല ഇന്റനിയന്ണ്ട് വാഫി ക്ക് പഠിച്ചിട്ടെറങ്ങിയ ആളാണ് അപ്പൊ ഓനെല്ലറിയ ഒരു ഓനോട് ചോയിച്ച മതിയെല്ലോ അവൻ ചെയ്തരും അപ്പൊ ഓനോട് ഞാൻ ചോയ്ച്ചിരുന്നു അവൻ അവളെ ഇവടെ ചെമ്മാ ത്ത് കൊണ്ടേര്ന്ന് ഞാന് അപ്പം
ആഹ്.
അവടെ കിട്ടീലാ കിട്ടീര്ന്നു എടപ്പള്ളി കിട്ടീര്ന്നു അപ്പൊ അയ് കൊറെ ദൂരായതൊണ്ട്
ആഹ് ദൂരെയാണ് കിട്ട്ന്ന്.
ആഹ് അങ്ങനെല്ല ദൂളയാണ്ട് അവക്ക് അപ്പൊ പിന്നെയെന്ത് പണിയിത് എക്സാമിലൊക്കെ കിട്ടീര്ന്നു വൈവേല് അവള് ഉം. എന്തോ കളി കൾച്ചതാ തോന്ന്ണ് കിട്ടീല്ല വൈവേലാര്ക്കും പോവലില്ല ശെരിക്ക്. ഒക്കെ അറിണ കാര്യങ്ങളാണ് പക്ഷെ അവള് മിണ്ടാതിരുന്നാ തോന്ന്ണ്ട് മാഷെ ച്ചപ്പം പർഞ്ഞു പോവാം മടിച്ച് ട്ടവടായപ്പോ ഓക്ക് താല്പര്യം ഇല്ലേനി അപ്പൊ
ആഹ് ചെൽപ്പ അങ്ങനേര്ക്കും.
അതാണ് എല്ലാര്ക്കും കിട്ടീനൊന്ന് രണ്ടാൾക്കെ ക്ട്ടാത്തൊള്ളൂ അപ്പഅ അന്വേഷ്ചെന്താ അപ്പൊ പർഞ് മോളോടന്നെ ചോയ് ചോക്കൂ അവളെന്താ ഒന്നും മിണ്ടീലല്ലോ ഒന്നും പർഞ്ഞില്ലാന്നൊക്ക പർഞു. അങ്ങിനെ ഇഷ്ടല്ലാത നമ്മളെ അത്രീംദൂരം കൊണ്ടോയിട്ടാല് പ്രശ്നാവുന്ന് ചെമ്മാടാണെങ്കി ഓള് പോവാന്ന് പർഞ്ഞു. പ്പം
ആഹ് ആഹ്.
അപ്പൊമ്മക്കൊര് തോന്നല് പിന്ന അതാണെങ്കി കൊറഞ്ഞ സ്ഥല രണ്ട്സൽ തന്നെല്ലോള്ളൂ വേറല്ലല്ലോ വഫിയക്കാണെ ഇഷ്ടംപോലെ സ്ഥാപനങ്ങളുണ്ട് എവിടെങ്കിലൊന്ന് കിട്ടാൻ സാധ്യതന്നെ.
ഞാപ്പ രണ്ട് ഉം നിന്ന് പഠ്ച്ചാതന്നെ പഠിത്തണ്ടാവൊള്ളു ഇവടെ വീട്ട്ലാണെങ്കില് ഫോണും
ആഹ് അതാണ് ഉം ഫോണും ഡ്രസ്സിങ്ങും ഒക്ക മോശാവും. അവടെ ആവുമ്പോ ആ ഒര് വടെ വ് കൊറേയൊക്ക മാറ്റണ്ടാവുല്ലോ കൊർച്ച് ബുദ്ധിയ പക്കത എത്ത്വല്ലോ.
നല്ല മോടെൽ നടന്ന മോള്പ്പോ പർദ്ദയിചാ കൂട്ടിട്ടാണ്പ്പൊ നടക്കുന്നത്.
ആഹ് അതാണ് കൊറെ മാറ്റംണ്ട് ഇഞിപ്പോ ഹിജാബൊന്നും ഇട്ടില്ലെങ്കിലും നമ്മക്ക് കൊറെയൊക്കമാറ്റം ആഹ് കുട്ട്യാൾക്ക് കൊറയൊക്കൊര് സ്വഭാവും എല്ലാംമാറും ഉം. ഉം നിസ്ക്കാരോം ഉം അതന്നെ ഒര് പേടിവരും പിന്നെ അയ് ശീലായി ഇങ്ങവരുമ്പോ ഇ പ്പോ ഈ സമയാണല്ലോ ഓൽക്ക് മടിന്റെ ഒരു പ്രായാണല്ലോ അവര പർഞ്ട്ട് കാര്യംല്ലാ ഞമ്മളൊക്ക അങ്ങന്നെ. ആഹ്. പക്ഷേ ഒന്ന് നമ്മള് നിർബന്ധിച്ച് ഇങ്ങെ ശീലായി ശീലായി വന്നാല് പിന്നെ ഒഴ് വാക്കാം തോന്നൂലല്ലോ. വീട്ട്ന്ന് ഞമ്മള് പറയണതും പോർത്ത്ന്ന് ആൾക്കാര് പറയണതും മാറ്റണ്ടാവുല്ലോ.
അതെ അതെ.
ഉം.
അതന്നെ ഇപ്പൊപിന്നെ മോള് രണ്ടാം മോളെ ഞാനാആക്കണംന്ന് വിചാര്ച്ചിട്ട്ണ്ട് ഓളെ എസൽസി കഴിഞ്ഞാല്
ആഹ് ഇപ്പത്രേലാ ഒമ്പതാംക്ലാസിലോ? ഉം ഓക്ക്ഇഷ്ടണ്ടോ പറയോ?
അവക്ക് ഹോസ്റ്റല് നിന്ന് പഠിക്കാഇഷ്ടാ.
ആഹ് ശെരി
ഈ ഏഴാം ക്ലാസ് കഴിഞ്ഞപ്പ തന്നെ എന്നോട് പറഞ്ഞ്ട്ട്ണ്ട് എന്നെ എവടേയും കൊണ്ട് ആക്കി തരി ആക്കി തരി ഇങ്ങനെ പറയ്ണ് ണ്ട്
ആഹ് അങ്ങനെ പറഞ്ഞ് കിട്ടിയാ സുഖാണ്. കുട്ട്യാൾക്ക് നമുക്ക് ഇഷ്ടംപോലെ സ്ഥാപനങ്ങള്ണ്ടല്ലോ ഇപ്പം പഠിപ്പിക്കാന് നല്ല വിദ്യാഭ്യാസം നല്ല കെയറിംഗും എല്ലാം ഇണ്ട്.
മോള് പോയോട്ത്ത് മാഷാഅല്ലാഹ്‌ കൊഴപ്പല്ലാ നല്ല ക്യാമ്പസ്‌ നല്ലൊരു ഇത് കോളേജ്
ആഹ് എത്രവർഷാ രണ്ട് വർഷപ്പായേ മൂന്ന് വർഷോ ഹ്മ്മ് അപ്പം എങ്ങനെ മാസത്തില വരാ ഹ്മ്മ് അപ്പം അങ്ങനെ അങ്ങനെ വരാ നമ്മള് പോയി കൊണ്ടോരണോ
ആഹ് നമ്മള് പോയി സൈൻ ചെയ്ത് കൊണ്ടോണം.
അതല്ല പിന്നെ ഇപ്പം ഇങ്ങള് ഇങ്ങളേത് ഭാഗത്ത ഇൻക്കറീല്ല കൊറെ ദൂരം ഒക്കെ ആയാല് ഒ ഒര് രക്ഷിതാവിന്റെ കൂടെ അങ്ങനൊന്നും വിടൂലാ
അങ്ങനെ വെച്ചാല് അവ്ടെ ഓല് എഴുതി ഒപ്പിട്ട് കൊട് ക്കാടും, ഞമ്മളെഴുതി ഒപ്പ്ട്ട് കൊടുക്കണം ഇങ്ങനെ ആളെ കൂടെ ആഹ് അങ്ങനെ വിടും ഹ്മ്മ് അങ്ങനെ വിടും അത് ഇയാൾക്കും കുട്ടോയോ അവര് തമ്മില്ള്ള ബന്ധം എന്താണോ അതൊക്കെ നോക്കിട്ടേ ചെയ്യൊള്ളൂ.
ആഹ് നമ്മള് ഫോട്ടോ സഹിതം കൊടുക്കണം അല്ലല്ലേ ഇഞ്ഞ ആളാണ് വെരാന്നറഞ്ഞിട്ട് എത്രെ രണ്ടാളോ മൂന്നാളോ എറ്റെ ആള് മാത്രെ പോകാൻ പറ്റൊള്ളൂ അങ്ങനെയൊക്കെ വീട്ടിലൊക്കെ ചെല്ലുമ്പം പറഞ്ഞേക്ക
ഞാൻ ആഹ് എന്റെ മോളെ കൊണ്ടരാൻ ഞാൻ തന്നെ പോക്ക് കൊണ്ടോകും പിന്നെ എനി ക്ക് സ് ട്രെയിനല്ല ബസിനന്നെ, പിന്നെ എനിക്ക് പോകൻ പ റ്റാത്ത സാഹചര്യത്തില് എൻ്റെ അനിയത്തിൻ്റെ ഭർത്താവ് ആടെ അട്ത്താണ് അപ്പം അവൻ പോയിട്ട് കൊണ്ടരും
ആഹ് ശെരി.
ആഹ് അത് ശെരി. രണ്ട് മക്കള്ലെ പെൺകുട്ട്യേള്ലെ
ആഹ് രണ്ട് മക്കൾ.
ഹ്മ്മ് അതെ ആൺകുട്ട്യേൾക്കും ഇണ്ടല്ലോ ഇഷ്ടംപോലെ സാധ ആഹ് അങ്ങൻ ത്തെ സ്ഥാപനങ്ങള്. ഹ്മ്മ് ഇന്റെ മോൻ പഠിച്ച്ണ് വല്യ മോന് അതേപോൽത്തെ സ്ഥാപൻ ത്തിലാ പഠിച്ചേ ദാറുൽ ഹുതേല് ചെമ്മാട് ആഹ് ആഹ് ആ ഇപ്പം കൈഞ്ഞെറങ്ങിട്ടോ ഇപ്പം പി ജി ചെയ്യാള്ളെ ഒര്ക്കത്തിലാണ്
അപ്പം വേറെന്താ പിന്നെ വൈകുന്നേരത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞോ ചായ പരിപാടിയൊക്കെ
ഇല്ല ഇല്ല വൈകുന്നേരത്തെ പരിപാടി കഴ്ഞ്ഞില്ല. ഈ മോള് ഈ വൻപയറില്ലേ മോള് ചെറിയ മോള് വൻപയറ് ഈ മ മതിരട്ടിട്ട് ആക്കാൻ പറഞ്ഞ്ട്ട്ണ്ടായിരുന്നു അപ്പ അത് അവളെന്നെ ചെയ്യും വേവിച്ചിട്ട് ശർക്കരെ ആഹ് അതന്നെ ഓള് ഇന്നട്ട് അതാ ഓൾക്ക് ഭയങ്കര ഇഷ്ടണ്ട് ഓളതാക്കണം ആഹ് രാവിലെ വള്ളത്ത്ലിട്ടച്ചിട്ട്ണ്ടായിരുന്നു
ആഹ് ഇന്നട്ട് ഇപ്പം ഇഞ്ഞെങ്ങനെ വേവിക്കാ കുക്കറില്
കുക്കറ്ലിട്ടിട്ട്.
ഉം നല്ലോണം വേവണം അല്ലെ
ആഹ് നല്ലോണം വേവണം
ഉം എന്നാ നല്ല രസാവാണേ തേങ്ങയൊക്കെ ഇടുവോ
ആഹ് തേങ്ങേ ശർക്കരെ ഇടും
ആഹ് നിങ്ങള് രണ്ട് പേര് തന്നെ അല്ലേ ഒള്ളൂ കഴിക്കാന്
അല്ല ഞാനിപ്പം സുഖവ പനിയായിനു. പനിച്ചിട്ട് സുഖയില്ലാണ്ട് എൻ്റെ വീട്ടിലാള്ളത് അപ്പൊ അവടെ ആങ്ങളടെ വൈഫും കുട്ടികളും ഓലൊക്കെയാന്
ആഹ് ഉമ്മെ ഉപ്പേ ഒന്നുയില്ലേ
ഉപ്പ ഒണ്ട് ഉമ്മ ഇല്ല
ആഹ് ആഹ് അത് ശരി എല്ലാരും കൂടി ആകുമ്പോ രസവാണല്ലേ
ആഹ് അതെ അതെ നല്ല രസം ഉണ്ടായിരുന്നു ഉമ്മ ഞങ്ങളൊക്കെ ചെറിയതാ ഉപ്പ മരിച്ചിട്ട്
ആഹ് എന്നാ കട്ട് ചെയ്താലോ ഓക്കയല്ലേ
എന്നാ ശരി
ശരി എന്നാ